ഹലോ കേക്കാവോ കേക്കാവോ ആ ചായയൊക്കെ കുടിച്ചേ ചായയൊക്കെ കുടിച്ചപ്പോഴത്തേക്കാണെങ്കിൽ അതില് മധുരമൊന്നും ഇട്ട്തന്നില്ല
ആ അവിടത്തെ ചായകൾ അങ്ങനെയാ അവിടത്തെ ചായകൾ അങ്ങനെയാണ് ഉം പിന്ന ഞ ങ്ങള് പോയപ്പഴത്തേനും അല്ലാതെ നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി കേർണ സ്ഥലത്തുന്ന് ചായായും കാപ്പിയൊക്കെ തരും അത് നല്ല ടേസ് റ്റാന്ന്
ഹ തന്നെ തന്നെ തന്നെ അതെ അതെ ആ പക്ഷെ നമ്മ അതൊന്നും കൊള് ഒട്ടും കൊള്ളുലാന്നെ അപ്പം കൂടെള്ളവമാര് ഈ ഫ്രൂട്ടിയൊക്കെ ആ ചായൽ ഒഴിച്ച് കുടിച്ച് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞോയന്തോ ഫ്രൂ ഫ്രൂട്ടി ഇല്ലേ മാങ്ങേര ഫ്രൂട്ട്
ആ
എനിക്ക് വിടയിറ്റംമുള്ളയൊന്നും പറ്റൂല
എനിക്കും
വെറുത്തു പോവും പിന്നെ നമുക്ക് ഇഷ് ടൊള്ള സാധനമാണ് അങ്ങനെ കഴിക്കണെങ്കിൽ അങ്ങ് വെറുത്തു പോകും
ആ
ഉം ഉം അങ്ങനെയാരിന്ന് പിന്നെ പിന്നെ പോയത് ഉം എന്തോന്ന് മറ്റേ വെള്ള വെള്ളം കൊണ്ടുള്ള ഡാൻസ് ഉണ്ടല്ലോ
ആഹ
ആ ആ അത്ണ്ടായിരുന്നു ങ്ങങ്ങള് പോയ സമയ
ആ നിങ്ങള് ഈ മറ്റേ റൈഡിലൊന്നും പോയില്ലേ വെള്ള ത്തി ഉണ്ടായിരുന്ന
ഹ ആഹ് ആഹ് പോയി പോയി പോയി ആ ബനാന ബോട്ടിൽ ആഹ ബനാന ബോട്ടില് പോയി അയ്യോ അതൊരു സ്
കയാക്കിങ് ഒന്നും ചെയ്തില്ലേ കയാക്കിങ്
അത് മറ്റേ ഈ രണ്ടു പേര് വെച്ചു ബോട്ടിൽ തൊഴണ
ഒ ഓ പോയി പോയി പോയി ഞാനും എൻറെ ഫ്രണ്ടും കൂടായിരുന്നേ നമ്മള് വലിയ കാര്യത്തി ട്ടില് ആദ്യം കേറി ആദ്യം ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വല്യ ബോട്ടില് കൊറച്ച് പേര് കൊറച്ച് പേര് അങ്ങനെ നമ്മള് കെടന്ന് ചുറ്റി ചു അ കളിച് ആ പിന്നെ ഇതുപോലെ രണ്ട് പേര് കേറി നമ്മള് തൊഴയണ ഒരു സൈഡ് പോക അത് തിരിയുന്ന വേറൊരു സൈഡ് ആ ഒടുക്ക അത് മനസ് സ്സിലാക്കി തിരിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അങ് അങ് അങ്ങ് നടുക്കോട്ടെത്തി
ആ ആ
അങ്ങനെയായിരുന്നു പിന്നെ ബനാന ബോട്ട് ബനാന ബോട്ട്ല്ലേ
ഒണ്ടായിരുന്നു
ച്ചില്ലാട്ടോ കൊണ്ട് ഇടുന്ന് അയ്യോ
ത്തന്നല്ലേ
ആ അത് കൊണ്ട് ഒരു സ ച്ചിടും പിന്നെ നമ്മളത് വീണ്ടും വലിഞ്ഞറിയിട്ട് കൊറെ
ഓ ആ വലിച്ച് ആ നമ്മള് നമ്മളുടെടുത്ത് ലാസ് ആ ആ നമ്മളെടുത്ത് സാറുണ്ടായിരുന്നേ ലാസ്റ്റ് ച്ചിലോട്ട് സാറ് നമ്മള് ലാസ് ച്ചാണ് പേടിച് പേടിച്ച് നിന്ന് അങ്ങനെ സാറൊണ്ടായിരുന്നു ആ നമ്മൾ കേറി അപ്പോഴത്തേക്കും ഈ നമ്മള് ഈ വണ്ടി ഓട്ടിക്കുന്ന അങ്കിള്മാരു ണ്ടല്ലോ അവരാണ് അല്ലാതെ ഈ ബെനങ്ങോട്ട് നമ്മള് തള്ളിയിടുല്ലോ അല്ല നമ്മളെ കൊണ്ട് പോവൂല്ലെ അതിലൊണ്ടായിരുന്നു പ്പൊ അവര് അയാളൊക്കെ വീഡിയോയൊക്കെ എടുക്കും
അ അ
അത് നമ്മള് പകുതി ദൂരം എത്തിയപ്പോഴത്തേക്ക് ജാക്കറ്റ് ഉണ്ട് നമുക്ക്. സേഫ്റ്റി ജാക്കറ്റ് ഒണ്ട് ഓ ഞാനാണെങ്കി വീണതും. അങ്ങ് താന്ന് പോയി. ഹയ്യോ ഞാൻ വിചാരിച്ച് ഞാൻ ചത്തന്ന് ഏഹ്
ആ എന്നിട്ട്? പൊങ്ങി വരും ലൈഫ്
ആഹ് താഴ്ന്നിട്ട് പൊങ്ങി വരും പ ക്ഷെ അത്രയും താഴ്ന്നു പോയി നീന്താൻ നറിഞ്ഞു കൂടാ ആരെങ്കിലും പിടിക്കണേ നമ്മളും മുങ്ങും അവരും
ഞങ്ങള് വേറിയപ്പോഴത്തേനും ഞ ങ്ങള് എഹ് രണ്ടും ച്ചെ ഒരൺ കൊറച്ച് ബോയ്സ് കുറച്ച് ഗേൾസൂടെ മിക്സായിട്ടാണ് കേറിയേ അപ്പോ എന്നാലല്ലേ നമ്മൾക്ക് ഇതില് കേറാൻ പറ്റുള്ളൂ അമ്മാരെങ്കിലും പിടിച്ച് സഹാ യിക്കുംന്ന് പറഞ്ഞ് കേറിയത് അങ്ങ നെയാണെല്ലാരും കേറിയത് അങ്ങനെ കേറി കേറിയാത് അവിടെ കൊണ്ടുവന്നും നമ്മളിടുവല്ലോ വെള്ളത്തിന്റെ അക
ആഹ് ആഹ്
ഒരുത്തിയാണെങ്കി വേറൊരുത്തീടെ തല പിടിച്ച് മുക്കി
ഒശ് ശ് യ്യോ അത് നമ്മള് മുങ്ങി പോകതിരിക്ക വേണ്ടി
പിടിക്കുന്നതാ പിന്നെ അവളെ ബോ എല്ലാരും കൂടെ എടുത്തൊണ്ട് പോണ കണ്ടു അങ്ങനെയൊക്കെ ഭയങ്കര രസവാരുന്നു
ആ പിന്നെ തിരിച്ചു വന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞ് നമ്മള് ഇടണ്ട നമ്മള് ഇറങ്ങാന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ഇങ്ങ ഇങ്ങ് ഓ ഇനി നമ്മള് കേറി അവിടെ വെച്ച് നമ്മള് എ
ഇടും ആഹ് ആഹ് തള്ളിയിട്ടിട്ട് നമ്മള് നീണ്ടും നീന്തി കേറണം
ആഹ് നമ്മള് പറഞ്ഞ് തള്ളണ്ടാ നമ്മള് എറങ്ങി ഇതാവാ എറങ്ങാന്ന് പറഞ്ഞ് അങ്ങെ നമ്മള് എറങ്ങിയാണ് ചെയ്തത് പിന്നെ അയില് വെള്ളത്തി കെടന്നപ്പോ തണുപ്പില്ലേരുന്ന് പിന്നെ അവിടെന്ന് എണിക്കാ ഏഹ് നമ്മള് പോയല്ലോ ഇതൊക്കെ കഴിഞ്ഞ് കരേലോട്ട് വരുമ്പോ ഭയങ്കര തണു പ്പാരുന്ന് കൊള്ളാരുന്നു ട്ടോ ആഹ് ആഹ് നിങ്ങക്ക് സ്റ്റേ ഒണ്ടാരുന്നല്ലോ എവിടെയാര്ന്ന്
നമുക്ക് വയനാട് പോണ്ടാ ന്ന് ഞങ്ങള് പോയ സ്ഥലങ്ങള് സ്റ്റേ ഒണ്ടായിര്ന്ന് എന്നിട്ടാണ് ഞങ്ങള് പോയത് ഞങ്ങക്ക് ഏഴൂസം ഉണ്ടായിരുന്നു
ഏഴൂസം നമുക്ക് ഏഴൂസം ഇല്ലായിര്ന്ന് കെട്ടാ
ആ നമു കേഴുദെവസ ഒണ്ടായ്ര്
ഉം ഉം ആ ആദ്യമൊക്കെ പോയപ്പോഴത്തേക്ക് വണ്ടിയിലക്കണെ ഭയങ്കര പാട്ടും ഭയങ്കര എല്ലാവരും വന്ന്ണ്ട് ഭയങ്കര ഡാൻസ് എല്ലാരും ഡാൻസ് കളിച്ചേട്ടാ എല്ലാരും ഡാൻസ് ഭയങ്കര വൈബായിര്ന്ന് തിരിച്ചു വന്ന പ്പോഴത്തേക്ക് എല്ലാം വെട്ടിയിട്ട വാഴ തണ്ട്പോലെ
ആ ത് ഇവിടെ അങ്ങനേയ്ര്ന്ന് പിന്നെ ഞങ്ങൾടെ ക്ലാസ് ഒരു ഒ രുമയ അങ്ങനെയൊന്നും ഇല്ല എല്ലാരും ഗ്രൂപ്പ് തിരിച്ചായിങ്ങനെ പിന്നെ ഞാനൊന്നും കളിക്കാനൊന്നും എറങ്ങിയില്ലായിരുന്നു
ഒ ഒട്ടും എറങ്ങീലാ
ഇല്ല
അ അ ആ
പിന്നെ ഡിജെ പാർട്ടി ഒണ്ടായിര്ന്നു അതിന് കളിച്ചു അതിന് ഞങ്ങള് ഗേൾസ് കൊറച്ചു പേര് നിന്ന് കൊറച്ച് പേര് നിന്ന് കളിച്ച്
ഡിജെ പാർട്ടിന്ന് പറയുമ്പോ ഒര് ചോള കൃഷിടെകത്ത് ഒരു ചെറിയ ഒരു സെറ്റപ്പ് അങ്ങനെയണാ
ഇല്ല
അല്ലേ നമുക്ക് അങ്ങനെയായിരുന്നെ ആ ഇങ്ങനെ ചോ കൊറേ ചോളം നട്ട് വെച്ചിരിക്കും അവിടെ ഫുള്ള് താണ് ചോളം അയ്ന്റെ എടക്ക് ഇതുപോലെ ഷീറ്റാണെന്നോന്നുന്നു ഷീറ്റെക്കെ ഇട്ട് കവറെയ്ത് അങ്ങനെ ഓരോരോ സെക്ഷൻ ആയിട്ടായിര്ന്ന് ആ ഇത് ഇത് എന്ന് വെച്ചാ ആ വലിയൊരുതാണ് ഡിജെ ഒക്കെണ്ട് പക്ഷെ ഇടക്കിങ്ങനെ ഒര് ചെറിയൊരു മതിൽ മതിൽ അങ്ങനെ കാണും
ഒരു കമ്പി പോലെ കെട്ടിട്ട് അത് ഓരോ കോളേജിനും വന്ന് നിക്കാൻ വേണ്ടീട്ട്
അതെയതെ അതെ അതെ അടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടി അത് കൊള്ളായിര്ന്നു കേട്ടോ ആ ആ
അത് കളിച്ചിട്ട് പിറ്റേ ദിവസം എണീക്കാൻ വയ്യാതെ കെടന്നു
ആ അതെ അ കാലൊക്കെ പിന്നെ നിങ്ങള് വയനാടും പോയോ നമ്മള് വയ നാടൊന്നും പോയില്ലട്ടോ
ങ്ങള് വയനാട് പോയ് ഞങ്ങള് ചുരൊക്കെ കണ്ട് എറങ്ങിയപ്പോ
ആ ആഹ് അയ്യോ ഞ എനിക്ക് ചുരം കേറിയത് ഓർമ്മയുണ്ട് ചുരം കേറിയത് നമ്മള് ഒറങ്ങായാരുന്നു പക്ഷേ ഈ ശർദിക്കാൻ വരുന്ന ഒരു ടെണ്ടൻസി വരുവല്ലോ ആ അങ്ങനെയാര്ന്ന് അങ്ങനെ ഉം നമ്മളിങ്ങനെ കണ്ണടച്ച് വെച്ച് ഗുളികയും കഴിച്ച് കണ്ണടച്ച് വെച്ച് അങ്ങോട്ട് കേറിയത് പിന്നെയും കൊഴപ്പല്ലേ തിരിച്ചിറങ്ങിയത് ഒട്ടും അറിഞ്ഞില്ല
ആ ആ ഞങ്ങള് തിരിച്ചെറങ്ങിയപ്പോ ഞങ്ങള് ഡ്രൈവർമാരൊക്കെ കൊള്ളായിരുന്നു ഭയങ്കര കമ്പനിയായിരുന്നു ഞങ്ങടെ ബസ്സില് ഒണ്ടായിരുന്നവര് അവര് പറയുവാ ഞങ്ങള് ചുരം എ റങ്ങാംന്ന് ഈ സോഫ്റ്റ് ഏ സോഫ്റ്റ് എന്ന് പറയണ
ആഹ് ആഹ്‌ ആ
ആ അപ്പൊ അതില് നല്ല ഡ്രൈവറും പിന്നെ വന്ന ഗൈഡും അവരൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു ഞങ്ങടെ അടുത്ത് ഭയങ്കര അപ്പൊ അവര് എന്നെ എല്ലായിടവും ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചതും പിന്നെ ചുരം എറങ്ങാൻ പോയപ്പോഴും നിങ്ങൾ ഈ വേശ ത്തോട്ട് നോക്കുക ആ വശത്തോട്ട് നോക്കുക എന്നൊക്കെ പറ പറഞ്ഞുതന്നത് അവൻ വരാണ്
എങ്ങനാ ചുരം എറങ്ങിയപ്പോ വേറെ പ്രശ് ഒന്നുമില്ലായിരുന്നോ
ഭംഗിയായിരുന്നു ഞങ്ങള് മൊകളീന്നല്ലേ എറങ്ങണത് അപ്പോഴത്തേനും താഴെയൊ ള്ളതെല്ലാം ചെറുതായി ട്ട് കാണാം
എ ഇപ്പം പകലായിരുന്നോ അതോ തോ രാത്രിയായിരുന്നോ ആ അപ്പോ തണുപ്പൊക്ക ഒണ്ടായിരുന്നായിരിക്കും
തണുപ്പൊണ്ടായിര് പിന്നെ ഈ ലൈ ലൈറ്റൊക്കെ ഒള്ളോണ്ട് നല്ല ഭംഗി എര്ന്ന്
ആഹ് അതെ അതെ നല്ല രസായിരിക്കും പിന്നെ നിങ്ങക്ക് ഉം സ്വിമ്മിങ് അത് പൂളിലൊക്കെ ഇറങ്ങിയാര്
ഞാൻ പുൾ ള്ളറങ്ങീല
ആ ആ ഞങ്ങക്ക് ഏ ഞങ്ങള് സൈഡിൽ ഇരിക്കുമ്പോഴത്തേക്കും ഓരോരുത്തര് ക്ലാസ്സില് പഠിക്കുന്ന പിള്ളേര് നങ്ങട വന്ന് ബേക്കിന്ന് തള്ളിയിടും നമ്മള് എ റങ്ങണില്ലാന്നും പറഞ്ഞ് ഈ പൂളിൽ എറങ്ങിനേ പൂളെറങ്ങിയ ഒരിതുണ്ടേ അയില് എന്തോ കലർന്ന അവരെന്തോ ഇടുവല്ലോ പൂൾല വെള്ളത്തി
ക്ലോറോഫോമ്
അപ്പോഴത്തേക്കും നമ്മുട മുടി ഒരുമാതിരി ചകിരി പോലെയാവും
അതവിടെ നമ്മളിവിടെന്ന് പോയി കഴിഞ്ഞാ പിന്നെ അവിട്ന്ന് കുളിക്കുമ്പോ അങ്ങനെ നം
എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടെ വന്ന് ഒരാഴ്ച എട്ത്ത് എന്റെ മു ടിയൊന്ന് നേരെയാവാൻ
അതെ അതെ അതെ ഒരുമാതിരി ചകിരീന്നും പറയാൻ പ റ്റൂല അതിലും ദയനീയമിയാണ് ആയിരുന്നു മുടി
ഒട്ടും
ഉം ഉം ഒട്ടും ചടയെന്ന് പറയുമ്പോഴത്തേക്കും കൊറേ മുടിങ്ങനെ സെറ്റ് ആയി സെ റ്റായിരിക്കും ഉം അങ്ങനായിരുന്നു
പിന്ന പിന്നെ ഫുട്ബോളൊക്കെ കാണാറുണ്ടാ
ഫുട്ബോളെനിക്ക് ഫുട്ബോളിനെ പറ്റി കണ്ടോണ്ടിരിക്കും പക്ഷേ ഇപ്പൊ അങ്ങനെ കാ ഇങ്ങനെ ഈ റീൽസ് ഒക്കെ വരുമ്പോ കാണും അല്ലാതെ എനിക്ക് ഫുട്ബോളിനെ പറ്റിയോ ക്രിക്കറ്റിനെ പറ്റിയോ ഒന്നും ഒരു ഐഡിയെയും ഇല്ല കാണോ ഇപ്പൊ വേൾഡ് കപ്പെന്തോ നടക്കേല്ലേ
പ്പ വേൾഡ് കപ്പ് നടക്കയാണ്
ആ എനിക്ക് പിന്നെ ഇതിനോട്ട് എതറിഞ്ഞുടാ എന്താണെന്ന്
ആ ഇപ്പഴേത്ത്ജനറേഷൻ പിന്നും വീണ്ടും ഇതിരുന്ന് കണ്ടോടങ്ങി ഗേൾസ് ഉൾപ്പെടെ
തന്നല്ലേ അതക്കെ കാണാൻ ഒരു ഇൻട്രസ്റ്റ് വേണോ ല്ലോ ആആ വേറെ എന്തെങ്കിലും ഇങ്ങനെആ വേറെന്തെങ്കിലും കളിക്കോ ഇങ്ങനെ ഷട്ടിൽ ബാറ്റ് അങ്ങനെ എന്തെങ്കിലും കളി-
ആ ഞാനും എന്റെ ചേച്ചിയും ഇവിടെ ഷട്ടിൽ ബാറ്റ് കളി ആ
അതെല്ലേ ഇവിടെ ഉള്ള ടൈമില് കളിക്കുവായിരുന്ന്. ഈ നമ്മൾ ഈ കോക്ക് ഉണ്ടല്ലോ അടിച്ച അപ്പുറത്തെ വെളേയിലൊക്കെ ഇടുവേ. അപ്പഴ്ത്തേക്ക് ചിലത് എടുക്കാൻ പ റ്റൂല അങ്ങനെ അമ്മയാണെങ്കി എപ്പഴും വഴക്കാണ് വാങ്ങിക്കുന്ന സാനത്തിനെടുത്ത് അപ്രത്തെറിയണം ഇപ്രറത്തെറിയണം എന്ന് പറഞ്ഞ്
ഏഹ് ഞങ്ങളാടിച്ചിടമ്പോഴത്തേനും ഇവിടെ ശി റ്റിന്റെ മണ്ടയിലൊക്കെയാണ് പോകുന്നെ
ആ ആ ആ ചെലത് മരത്തിലക്കെ കേറിയിരിക്കും ആ ആ
പിന്നെ ഞങ്ങളത് തോട്ട കേട്ടെടുക്കും
ആ ആ ആ മരത്ത് ത്തിന്റെ മേകളിലൊക്കെ ആവുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റ റ്റൂല്ല മരത്തി ചെന്ന് കുലുക്കിട്ടൊന്നും ഒരു കാര്യ ഇല്ല
പിന്നെന്താ